ഹലോ കേക്കാവോ?
ആഹ് പറയെടി
എന്ത് ചെയ്യായിരുന്ന്?
ഞാനിവിടെ ഓരോ കോഴ്സ് നോക്കി ക്കൊണ്ടിരിക്കുവായിരുന്നെടീ.
എടി ഞാന് നിന്നോട് അതിനെപ്പറ്റി ചോയ്ക്കാനാ വിളിച്ചത്.
തന്നേ എന്തര് എന്തോന്ന് നോക്കണ നീ
ഞാനിപ്പം എന്തുവാ ഇത് ഇപ്പ ഡിഗ്രി അതെല്ലാം കഴിഞ്ഞിക്കുവല്ലേ അപ്പൊ എന്തേലും കോഴ്സ് നോക്ക ക്കണോന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞാൻ ഇപ്പം എന്തുവാ സി എം എ യു എസ് എ എന്ന് പറയുന്നൊരു കോഴ്സ് ഉണ്ട്
ആഹ്
അപ്പൊ അതിനെ പറ്റി ഒക്കെ ഇപ്പൊ ഒന്ന് തെരക്കി ഹാഹ് തിരുവനന്തപുരത്തും കൊച്ചിലും ഒക്കെയുള്ള രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടി ലൈൻ ൽ വിളിച്ച് ആ ചോദിച്ചായിരുന്നു ഇതിനെപ്പറ്റി ഒക്കെ ഈ കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങള് എങ്ങനാന്നുള്ളതും എത്ര രൂപയാവും എന്നുള്ളതൊക്കെ ഇങ്ങനെ വിളിച്ചു ചോദിച്ചായിരുന്നു അപ്പൊ അതിന് അത് ഇപ്പ സി എം യു എസ് സന്ന് പറയുമ്പോ ഒരു ഒരു വർഷ കോഴ്സാണ് അപ്പൊ അയ്ന്റെ ഡ്യൂറേഷൻ ഒരു വർഷേ ഉള്ളൂ ഞാനിങ്ങനെ അഹ് ഇതാവുമ്പോ ഒറ്റ ഒരു വർഷത്തില് പഠിച്ചിറങ്ങാൻ പറ്റുവല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കോഴ്സ് നോക്കിയത്.
ഓഹ്‌
പിന്നെ യു ഏഹ് പിന്നെ ഇന്ത്യ ഉണ്ട് യുഎസ് ഉണ്ട് അപ്പൊ ഞാൻ യു എസ് സനെ പറ്റിയനോക്കിയത്
പറയാൻ വരുവാരുന്നു ഇന്ത്യന്ന് പറഞ്ഞ കോഴ്സ് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ കാര്യോന്ന് വെച്ചാ ആ ആ ഇത് മൂന്ന് വർഷത്തെ കോഴ്സ് ആടീ ഏഹ് ഇന്ത്യ എന്ന് പറയുന്നതേ നല്ല ടഫ് ആണ് യു എസ് ന്റെങ്ങാട്ടി ഇത്തിരി കൂടി ടഫ്ഫാണ് ഏഹ് ആഹ്‌ പക്ഷെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പം ആഹ്‌ ഓൺലൈൻ ആയിട്ട് ചെയ്യുവാണെങ്കിലെ നമ്മളിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയാണെങ്കി മൂന്നു വർഷം അപ്പൊ നമ്മളെ ഫണ്ടും ഏഹ് കിട്ടിയില്ലെങ്കി പോവും. ഇത് ഒരു ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോ മദർബോർഡിൽ നമുക്ക് ഇരുപ ത് എങ്ങാണ്ട് അടച്ച നമുക്ക് ഏഹ് ഏഴ് വർഷം കൊണ്ട് അറ്റൻഡറ് ചെയ്യാം എക്സാം
ഓഹ്‌ അങ്ങനുണ്ടല്ലേ.
ആഹ് അങ്ങനുണ്ട് ഇതാകുമ്പോ നമുക്ക് പേടിക്കണ്ട ഒരു അറ്റംറ്റ് കിട്ടയില്ലെങ്കിലും നക്സ്റ്റ് അറ്റംറ്റ് നമുക്ക് നോക്കാലോ
ഔ ‌ അങ്ങനെ
ഉം ഞാ അതുകൊണ്ടിപ്പം ഇപ്പ ലക്ഷ്യയിൽ ഒന്ന് പോയാരുന്നേ എറണാകുളത്ത്
ആഹ്‌ ആഹ്‌
ഉം അപ്പൊ അവിടെ പോയൊരു സ്കോളർഷിപ്പ് എഴുതിയാ നമുക്ക് ഇന്ന ഫണ്ട് കൊറയും എന്നൊക്കെ പറഞ് ഞാൻ ഒര എക്സാം അറ്റൻഡ് ചെയ്തായിരുന്നു
ആഹ ആഹ ഓക്കെ
കിട്ടി പക്ഷെ അവര് പറയുന്ന ഫണ്ട് എന്റെ കൈയിലില്ലടി
ആഹ അതെ ഇനി എന്താ സത്യജ ഇനിയുള്ള കോഴ്സ് എത്ര എടുത്താലും പൈസ ഭയങ്കരമായിട്ട്
പൈസ ആവടാ പക്ഷെ നല്ല ഹോസ് കാര്യങ്ങളും എല്ലാം നോക്കാപഴേ നല്ല ടഫ് ആണ്
ആഹ തന്നെ
അറങ്ങങ് നല്ല പോല
ഞാൻ ഇവിടെ നോക്കി പ്പോഴും പൈസ എന്തുവാ ഒന്നിന് പുറത്തൊക്കെ ആകും എന്തോ പൈസ ഈ കോഴ്സ് എടുക്കുമ്പോ പിന്നെന്ന് പറയുമ്പോ ഇത് ഒരു വർഷത്തെ ഇതേ ഉള്ളൂ രണ്ട എക്സാം ഉണ്ടെങ്കിലും അത് എഴുതി എടുത്താ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് എന്തിലും ജോലി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും അത് നമുക്കിപ്പ ഇപ്പൊ മെമ്പർഷിപ്പ് എടുത്താലും മൂന്ന് വർഷം കാലാവധിയൊക്കെ ഉണ്ട് മൂന്ന് വർഷം നമുക്ക് എഴുതാൻ പറ്റും ഒരു വർഷ ആഹ അപ്പൊ ഞാൻ അതിനെപ്പറ്റി ഇപ്പം തിരുവനന്തപുരത്ത് രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടില് തിരക്കി അപ്പൊ കൊച്ചിയിലും തിരക്കി പിന്നെ ഞാൻ കൊറെേ ഇത് എടുത്തിട്ടുള്ള രണ്ട മൂന്ന് പേരെ അടുത്തൊക്കെ അന്വേഷിച്ചു
ഉം ഉം ഉം
അപ്പൊ അവരൊക്കെ ഇങ്ങനെ പറയുന്നത് ഈ കോഴ്സ് കൊള്ളാ കൊഴ എന്തുവാ അവര് ചെയ്ത് അവർക്ക് അതിനകത്ത് രണ്ട മൂന്ന പേർക്കൊക്കെ കിട്ടി പാസ്സായിട്ടിരിക്കുകന്നൊക്കെ പറഞ്ഞു
ആഹ ആഹ് ആഹ എനി ണെങ്ക ഓൺലൈത് ഓൺലൈൻ വലിയ താല്പര്യംല്ല പിന്നെ ഓഫ്ലൈൻ ആയിട്ട് പോയി പഠിക്ക ണെങ്ക ഇങ്ങനെ ഫണ്ട് ഇറങ്ങോ പറഞ്ഞപ്പ ഞാൻ വിചാരിച്ച ലോൺ എടുത്ത് നോക്കാം എഡ്യൂക്കേഷൻ ലോൺ കിട്ടല്ലോ അങ്ങനെ അതിനെപ്പറ്റി രണ്ട മൂന്ന് ബാങ്ക് തിരക്കിയപ്പോ പറയുന്ന സി എം എ എന്നൊക്കെ പറയുന്ന ഒരു പ്രൊഫഷണൽ ഇതല്ലേ കോഴ്സ്ല്ലേ അതുകൊണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യത്തില്ലന്ന് പറയും
ഓ പ്രൊഫഷ അങ്ങനെ ഉണ്ടല്ലേ
ആഹ റെഡി ക്യാഷ് അടക്കണുടി നമ്മള അല്ലെങ്കിൽ
ഓ അങ്ങനെ ആഹ ആഹ ഇനിയ അതാ പിന്നെ എന്തുവാ ഞാനിങ്ങനെ ഹോസ്റ്റല അവിടെ തിര ക്കി കാരണം എടുക്കുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ കുറച്ച് രണ്ട് മൂന്ന് ഹോസ്റ്റൽസ് ഉണ്ട്
ആഹ
അപ്പൊ അവിടെ ഞാനിങ്ങനെ തിരക്കിയൊക്കെ ചെയ്തായിരുന്നു
ഉം എന്നട്ടോ?
അവിടെയും ആ രണ്ട മൂന്നിടത്ത് തിരക്കിയവിടെ ഫുഡിന്റെ കാര്യങ്ങള ഞാൻവിടുത്തോട്ട് ഹോസ്റ്റലിൽ നിന്നിട്ടില്ലല്ലോ അപ്പൊ ഫുഡിന്റെ കാര്യങ്ങള് എങ്ങനാ കാര്യങ്ങളും അതം ഇത ഒന്നും അറഞ്ഞുട പിന്നെ ഞാൻ അവിടെ എന്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ പോയപ്പോ എന്തുവാ രണ്ട മൂന്ന് ഹോസ്റ്റല് കേറിക്കണ്ട് അതിനതിനകത്ത് ഒന്ന് രണ്ട് ഹോസ്റ്റലൊക്കെ കൊഴപ്പമില്ല പക്ഷെ ചില ഹോസ്റ്റലൊക്കെ ക കേ ക കേറി പോകുമ്പോഴേ നമുക്ക് ഓ വേണ്ടാന്ന് പറഞ് തിരിച്ചറങ്ങുന്ന രീതിയിലുള്ള ഹോസ്റ്റലുകളൊക്കെയാ അപ്പൊ രണ്ട്‌ മൂന്നെണ്ണം നോക്കി വച്ചിട്ടുണ്ട്‌ അപ്പ എഏത് വല്ലോം എടുക്കുവാണെങ്കിൽ ഹോസ്റ്റലി നിന്നേ പറ്റത്ത ത്തുള്ളൂ കാരണം പോയി വന്ന് പഠിക്കാന്ന് പറയ്ന്നേ നടക്കത്തില്ല ഒന്നാമത് ആഹ ഞാനിവിടുത്തെ ടൈമ് ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു ഒമ്പത് മണി അല്ലെങ്കിൽ എട്ടര എ എട്ട് മണിയൊക്കെ തൊട്ട് അഞ്ച് മണിരെയൊക്കെയേ ക്ലാസ്
ക്ലാസ് ഓ
അപ്പൊ ഇത്രയും നേരം ക്ലാസ്സ് എടുക്കുമ്പോ ഇവിടുന്ന് അവിടെ പോവ തിരിച്ചു വരുന്നേന്നും നടക്കുന്നില്ല അപ്പന്നെ പഠിക്കാനും ടൈമ് കിട്ടത്തില്ല ഇതെന്നുഎന്നും പഠിച്ച് ചെയ്യേണ്ടതല്ലേ
ആഹ്
കമ്പ്യൂട്ടറൈസ്ഡ് ആണ് നമ്മള് മറ്റേ എഴുത്തൊന്നും അല്ല
ഓ ഓ ഓ ഏതായാലും ടഫ് ഫ്ഫാണടാ നമ്മള് ഫണ്ട് ഉണ്ടെങ്കി ഫണ്ടുണ്ടെങ്കി കുഴപ്പൊന്നുല്ല ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്താൽ മതി. ട്രൈ ചെയ്യാഞ്ഞന്താ പിന്നെ വേറെയും കൊർച്ച് കോഴ്സുകളൊക്കെ ഞാൻ കേ ക്കുന്നുണ്ട് എന്തോ ലോജിസ്റ്റിക്സ് ഉം
ഞാനും അയിനെപ്പറ്റി പറയുന്ന ഈ ഇപ്പൊ കൊറേ ഞാൻ കേട്ടീ ലൊജിസ്റ്റിക്സ് എല്ലാം മിക്കള്ളോരും ഞാൻ ചോദിച്ചവര് ഇങ്ങനെ ലോജിസ്റ്റിക്സ് എടുക്കാൻ പോവാ ലോജിസ്റ്റിക്സ് എന്നുള്ള രീതീൽ പറഞ്ഞു.
ആ എന്റെ ഫ്രണ്ട് അതാടീ എടുത്തേക്കുന്നത് ഇപ്പൊ ഇന്റേൺഷിപ്പ് നടക്കുവ
ആണല്ലേ എങ്ങനുണ്ട് അവളെ ഏഹ് എങ്ങനെുണ്ടെന്ന് പറഞ്ഞു ഈ കോഴ്സ്
ഏഹ് എടി കോഴ്സൊന്നും കെഴപ്പല്ല നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ.
എന്തുവാ ഈ കോഴ്സ് എങ്ങനെ എ എന്തിനെപ്പറ്റി എങ്ങനെക്കെയാ?
എടാ എന്ന് വെച്ചാ ഒരു മാനുഫാക്ചറിംഗ് ഗുഡ്സ് നമ്മള് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണം എക്സാമ്പിൾ ഇപ്പം ഷുഗറോ അങ്ങനെ എന്തെങ്കിലും അങ്ങൻത്തെ സാനങ്ങളാ അതിനെപ്പറ്റി ജസ്റ്റ് പഠിക്ക അവളിപ്പം ഡോക്യുമെന്റൽ ആ എന്തോ അങ്ങനെ എന്തോ ഒരു ഇത് പ്രൊഫഷണൽ ആയിട്ട് ഇരിക്കുവ അങ്ങനെ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാനുള്ളത് എന്തോടാ
ആ അപ്പൊ എന്താ ഇന്റേൺഷിപ്പ് ചെയ്യോ അതോ ജോലി കിട്ടിയോ?
ഇന്റേൺഷിപ്പില് നിക്കുവാണ് ജോലി ആയോന്ന് ചോദിച്ചാ ആണ് കൺഫോമാണ് ജോലി കിട്ടുന്നുള്ളത്
ഹാവു അതേപ്പോ ഞാനിപ്പോ എല്ലാരും എന്റെ രണ്ട്‌ മൂന്ന് പേരിങ്ങനെ ലോജിസ്റ്റിക്സിന് അ പോവോന്നുള്ള രീതി പറഞ്ഞു നിക്കുവായിരുന്നു അപ്പം അയിനെപ്പറ്റി ഒന്ന് തിരക്കണന്നുണ്ടായിരുന്നു.
എടാ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ് കേട്ടോ അത് മാത്രല്ല ഇവിടെ നിന്നാൽ മാത്രല്ല പൊ ർത്തോട്ട് പോയാലും നല്ല ഓപ്പർച്യുണിറ്റീസ
ആണല്ലേ പക്ഷെ ഞാൻ പിന്നെ കേട്ടെ എന്തോ ആമ്പിള്ളേർക്കാണ് ലോജിസ്റ്റിക്സ് കൂടുതലും നല്ലത്
അങ്ങനെ ആ അങ്ങനെയാണ് ഞാനും ആദ്യം വിചാരിച്ച പക്ഷെ എന്റെ കൂട്ടുകാർ പറയുന്ന അവിടെ കൂടുതലും ഗേൾസ് തന്നെയാണ്. അങ്ങനൊന്നുല്ലടാ നമുക്കിപ്പം ചെയ്യാൻ പറ്റും എന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടു പോകാൻ പറ്റും
അതെ നമ്മളിപ്പം ഏതെങ്കിലും കോഴസിനെ പറ്റി തെരക്കുമ്പോ ഓക്കെ ഇനി കൊറേ പേരിങ്ങനെ നെഗറ്റീവായിട്ടത് എടു രീതിയില് ന്തു പറയും
ആഹ്
കുറേ പേരത്ടുക്ക്‌ന്നുള്ള രീതിയിലും വന്നേ അപ്പൊ ഞാ ഈ ലോജിസ്റ്റിക്സ് വരയ്ക്കുമ്പോ ഞാൻ കൂടുതല് കേട്ടതും അങ്ങനാ എന്തുവാ അതെന്തുവാ ഇ ഇവിടെ പണിയെടുക്കുന്നയാ അപ്പൊ എങ്ങനെ പണിയെടുക്കുമ്പോ ഷിപ്പിലൊക്കെ പണിയെടുക്കുന്നെ അങ്ങനെയൊക്കെ പണിയെടുക്ക ക്കുമ്പ ആമ്പിള്ളേർക്കാ നല്ലത് എന്നുള്ള രീതിയിലൊക്കെ കേട്ട്.
അങ്ങനൊന്നും അല്ലടാ നമുക്ക് ഗേൾസിനും ബോയ്സിനും ഒരേ കണക്കെടുക്കാൻ പറ്റുന്ന കോഴ്സാ ത് നമുക്ക് അങ്ങനെയൊന്നുല്ല ഞാൻ ഞാനും തിരക്കിയപ്പോ ആദ്യം അങ്ങനെയാണ് പറഞ്ഞത്. എന്റെറിലറ്റീവ്സ് ഒക്കെ പറഞ് കൂടതലും ബോയ്സ് റിലേറ്റീവ് വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്ക് അപ്പം എൻ്റെ കൂട്ടേരി പറഞ്ഞു അങ്ങനൊന്നു അല്ലാ എല്ലാവർക്കും ഒരേ കണക്കെടുക്കാം കൂടുതലും ഗേൾസ് തന്നെയാ
ആണല്ലേ അവള് അവിടെ കൊച്ചിൽ പോയാണോ എടുത്തിരുന്ന
ആ കൊച്ചിയിലാണിപ്പം
ആഹ് ഓക്കെ പിന്നെ ഞാൻ എന്തുവാ പിന്നെയും കോഴ്സുകളെ പറ്റി തെ എം ബി എ അങ്ങനെയൊക്കെ നോക്കി
എം ബി എക്കെ ആ എം ബി എ ഒക്കെ നല്ലൊരു കോഴ്സാണടി
പക്ഷെ എം ബി ഒക്കെ എടുക്കണെങ്കിൽ നല്ല ആ അത് ഡിജി അത് ഞാൻ കേട്ടി എം ബി ഒക്കെ എടുക്കണെങ്കിൽ നല്ല ഏതെങ്കിലും ഇൻസ്റ്റ്യൂഷനിൽ പോയി അല്ലെ നല്ല ഏതെങ്കിലും
ആ തിരക്കി കണ്ടുപിടിച്ച് നമ്മള് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കണം എന്നാ നമ്മുക്ക് കൊഴപ്പില്ല എച്ച് ആർ ആയിട്ടൊക്കെ കേറിയാ നല്ല ഇതാണ്
എന്താ അതന്നെ തന്നെ
ഉം
പിന്നെ ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വരുവോണംന്ന്
ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് വേറെന്തൊക്കെ ഒക്കെ ഉണ്ടടി എന്തുവാ എന്തോ ഒരു കോഴ്സ് കോഡിങ്ങോ മെഡിക്കൽ കോടിങ്ങ്
ആഹ് അത് അത് ഞാൻ ആഹ് ഞാനിപ്പ കേട്ട് മെഡിക്കൽ കോഡിങ് അങ്ങനെ കൊറച്ച് കോഴ്സുകള്
ഉം ഇപ്പൊ ഒരുപാട് കോഴ്സ് സുകൾ ഇറങ്ങുന്നുണ്ട് സംഭവ അതിനെപ്പറ്റി നമുക്ക് വലിയ ക്ലാരിറ്റി ഇല്ല അതിനെപ്പറ്റി തിരക്കി ഒന്നിറങ്ങിയാ
ഉ
നമുക്ക് ഓക്കെ കൺഫേം ചെയ്ത് ഏതെങ്കിലും കോഴ്സ് നല്ലതെടുക്കാം
തന്നെന്നെ അതേപോലെ ഇപ്പൊ കൊറ എ ഐ കോഴ്സുകൾ ഇറങ്ങുന്നുണ്ട് കാരണം ഇനി അങ്ങോട്ട് എ ഐന്റെ ആവശ്യല്ലേ അപ്പൊ എനെ പറ്റിയിട്ടുള്ള കുറേ കോഴ്സുകള് ഇപ്പ വരുന്നുണ്ട് ഡേറ്റ സയൻസ് അങ്ങൻത്തൊള്ള കുറേ കോഴ്സുകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട്
നമ്മള് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരക്കാ മതി എല്ലാത്തിനെ പറ്റി നമുക്ക് അറിയാൻ പറ്റും
അത് തന്നെ ഇപ്പ സത്യ ശരിക്കും കോഴ്സുകളുണ്ട്
ഉണ്ട് ഇപ്പം കൂടുതലും കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാ ഫുള്ള്
ഉം തന്നെ തന്നെ
ഏത് പഠിച്ചപ്പോ സയൻസ് പഠിക്കുന്നവര് കൊമേഴ്സിലോട്ട തന്നെ വരുന്ന എല്ലാം അങ്ങന തന്നാണ്
ആ അത് തന്നെന്നെ ഞാനിപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി തിരക്കിയെന്ന് അപ്പൊ ഞാൻ പോയി തിരക്കിയ ടൈമില് തന്നെ സയൻസ് പഠിച്ചവര് ഇങ്ങനെ സി എം എ കോഴ്സ് എടുക്കാനായിട്ട് വന്നവരുണ്ട്
ണ്ട് പക്ഷെ യാതൊരു ഇതും ഇല്ല ബേസ് കാര്യങ്ങളൊന്നുംല്ല പക്ഷെ കിട്ടിയ നല്ല ജോലിയാണ് എന്നുള്ള സ്കീമിലാണ് എല്ലാരും തിരിഞ്ഞു വരുന്നത്
ആ തന്നന്നെ കാരണം ഒരു വർഷം കോഴ്സ് അതപ്പം പഠിച്ചാ എന്തായാലും ജോലി കിട്ടും അപ്പ അപ്പൊ അതൊണ്ട് എല്ലാരും സയൻസ് ഫീൽഡ് വേറെ ഫീൽഡിന്നൊക്കെയാണ് ഇതിനാത്ത്
ഒരുപാട് പേര് വരുന്നുണ്ട് ഒരുപാട് പേര് ഇപ്പൊ കൂടുതലും ഏഹ് കൊമേഴ്സ് തന്നെ പഠിക്കുന്നവരല്ല കൂടുതൽ സയൻസ് പഠിക്കുന്നവരാ കൊമേഴ്സിലോട്ട് വരുന്നത്
തന്നെ പണ്ടൊക്കെ ഏതാണോ പഠിക്കുന്നവര് ആ അവര് ആ ഫീൽഡിന് അനുസരിച്ചിട്ടേ പോത് ത്തൊള്ളായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനല്ല ഇപ്പൊ എല്ലാം ഫീൽഡിന്ന്
നേഴ്സിങ് പിന്നെ എം ബി ബി എസ് അങ്ങനെയൊക്കെ ഉള്ള ഇതല്ലേ ഉള്ളൂ
അതാ ഇപ്പൊ ജോബിന്റെ ഇത് ജോബ് കിട്ടുമെന്ന് ഉറപ്പാവുമ്പോ എല്ലാരും ഇങ്ങോട്
ആ ഇങ്ങോട്ട് വരുന്നു ഉം നീ എന്തെങ്കിലും കോഴ്സിനെ പറ്റി അറിയുന്നെങ്കിൽ എന്റെടുത്ത് പറയി ഞാൻ തിരക്കുന്നുണ്ട് തിരക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങട്ട് അറിയിക്ക നീ ഇങ്ങാട്ടെന്തങ്കിലും ഉണ്ടെങ്കി പറയണേ
ഓക്കെ പറയാം പറയാം ഞാൻ പറയാം എന്തേലും ഒണ്ടേൽ ഞാൻ അപ്പൊ വിളിക്കാം നിന്നെ
ആ ഓക്കെ ശരിയെന്നാ ഓക്കെ